ഹലോ
ഹയ് ഹെലോ കേൾക്കുന്നുണ്ടല്ലോ ആഹ് ആഹ് കേൾക്ക്ണ്ട് ഹലോ ഹലോ
ആഹ് അത് ഈ വൈഫൈ കണക്ഷൻ ആയിറ്റേ റെയ്ഞ്ച് പൂവാണ് ഉം ഉം യ്യോ ചൊമ ഹും പണികളൊക്കെ ഒര്ങ്ങ്യോ
ആഹ് പണികളൊക്കെ ആഹ് ഏകദേശം കഴിഞ്ഞ് തൊടങ്ങി
ന്നാ ആഹ് ന്ന്ഇന്റെ ഒന്നും ഒര്ങ്ങീട്ട്ല്ല ഇന്ന് സ്കൂള്ല്ലല്ലോച്ച്ട്ട് വൈകി നീച്ചു അപ്പ അങ്ങനെ ഇതായി നിന്നു
ആഹ് ആഹ് ആഹ് ആഹ്
ഉം പിന്നെ മഴെണ്ടൊ അവ്ട്ക്ക്യൊക്കെ
ഇല്ല്യ ഇന്ന് മഴ ഇപ്പൊ മഴ ഇണ്ടേയ്ന് ഇത് വെരെ മഴേര്ന്നു ഇപ്പ വെയ്ല്താ ഒണക്കാനൊക്കെ ഇട്ണ്താ
ആഹ് ആഹ് ഇബടി അതങ്ങനെ എന്താ പറയാ രാവിലെയൊക്കെ മഴ ഇണ്ടാന്നു ഇപ്പല്ല്യ
അതെ ഇപ്പ ഇവടെ വെയ്ലാണ് ഉം പിന്നെ എങ്ങനെ പുഴയും തോടൊ ക്കെണ്ട അവ്ടെ ഏഹ് പുഴ കടല് തോട് അഹ്ഒക്കെ ഇണ്ടോ അവ്ടെ
ഏയ് ഏയ് അതൊന്നുല്ല്യ ഉം ഉം
അഹ് ആഹ്
ഉം ന്നെ പിന്നെ ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യല് എന്താ സ്പെഷ്യൽ ഇതാ ഇന്ന് കുട്ട്യാക്ക് ലീവെല്ലെ അപ്പ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇണ്ടാക്കാന് ന്നർഞ്ഞ ചി ക്കന് കറി വെച്ചാ പറ്റൂല അപ്പ ചിക്കൻ പൊര്ക്കാനും വേണ്ടിയിട്ട്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
കായം വര്റ്റി വെച്ചിട്ട്ണ്ട്
ആഹ്
ഉം മുക്ക്റിയൊന്നും വല്ലാതെ ഇഷ്ടല്ല പിന്നെ തക്കാളി കൂട്ടാനാക്കാ വിജാര്ച്ച് തക്കാളിയോണ്ട് കൂട്ടാണ്ടാ ക്യാണ്ട്
ആഹ് ഇവടി അതെ കറി, ഉപ്പേരി ഒന്നും കഴിക്കില്ല അവർക്ക് പൊരിച്ചത് വറുത്തത് അങ്ങനെ
അതെ അപ്പോ പോരി ചെല ഗുഡ് കഴികൊള്ളു അപ്പോ പിന്നെ പൊരിക്കാ വേണ്ടിട്ട് കായം വറ്റിച്ചിട്ടുണ്ട് ആഹ് ടൈമിലോക്കെ പൊരിക്കാതെ ച്ചിട്ടേ ഇപ്പം മഴ അയിനോണ്ട് ആദ്യം തന്നെ ഇതാക്കി വെക്കാനും പറ്റൂല്ല അപോക്കിന് തണുക്കും
ഉം
കൊറ്ച്ച് കഴിട്ട് ഇണ്ടാക്കി വെച്ചാല് ചോറ് തിന്നാൻ നേരത്ത് തായം കഴിച്ചച്ച് പിന്നെ പൊരിക്കാനെല്ലേ ഇണ്ടാവുള്ളൂ
ആഹ് ആഹ് അങ്ങനെ പണിഓള് ഒരുങ്ങാൻ നിട്ട് ഞാ അയിന് ഇങ്ങനെ ഇതായി നിക്കാണ് കുട്ട്യോളാഅടങ്ങി ന്ന് എന്താ റിയാ തലൂട് ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ട്യാള് പറഞ്ഞാ ഒരാള് അഞ്ചില് ഒരാള് രണ്ടില്
ആഹ് ആഹ് ആഹ് ആഹ് ഇക്ക വന്ത ഇക്ക ഒന്ന് ആറാം ക്ലാസില് ഒന്ന് മൂന്നാം ക്ലാസില് ഒന്ന് ഒന്നര വയസ്സാണ്
യുദ്ധി ഓള
ആഹ് ആഹ് ആഹ് ആൺകുട്ടികളാകുമ്പോ പിന്നെ കൊറച്ച് വികൃതി ആയിക്കു ല്ലോ
ഉം ചെറിയ ആളാണെങ്കിൽ എൽ കെ ജി ആണ് ചെറിയ ആള് പറഞ്ഞ കേക്കില്ല ഒതുങ്ങിരിക്കേ ഇല്ല
ആഹ് ആഹ്
ഉം പിന്നെ നിങ്ങളെ കുട്ട്യാളൊക്കെ എന്ത് പറയുണു
ഇതാ കുട്ട്യാള് ഇതാ അഹുടെ തൊട്ടിലാടാണ് മോന്റെ തൊട്ടിലീല് ഊഞാലാക്കിങ്ങാണ്ട് അവര് കളിക്യാണ് ആഹ് ചെറ്ത്ണ്ട് ചെറുത്ണ്ട് ഒന്നര വയസാ.
ആഹ് ആഹ് ആഹ് ഉം.
അപ്പൊ പിന്നെ അവര് ഇങ്ങനെ നിങ്ങള് പറഞ്ഞ മാരിക്ക് സ്കൂള് ഇല്ലാതാവുമ്പം നേരം വൈകും പണിയൊക്കെ.
ഉം എന്താ ഇവര് നമ്മള് കഴിക്യാൻ കൊടുത്താലും ഇങ്ങനെ നമ്മള് പണി ചെയ്യുമ്പോ വന്നിട്ട് ഇങ്ങനെ അമ്മ അമ്മ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ പണി
ആഹ് അതെ അപ്പ ഞാൻ ഇങ്ങനെ അവര് ഫോൺ ചോയിക്കെണ് ഞാൻ ഫോൺ വല്ലാണ്ട് കൊടുക്കലില്ലേ ഫോണ്. അപ്പൊ ഞാൻ അവരോട് പറയും ഒരാൾക്ക് നാളെ എക്സാം ഉണ്ട് മദ്രസയില്. അപ്പം ഞാൻ അവരോട് പറയ ഒരാള് രണ്ടാ ചെറിയ കുട്ടിക്കാണ് എക്സാം. മൂന്നാം ക്ലാസ് പഠിക്കണകുട്ടിക്ക് അപ്പൊ ഞാൻ വലിയ മോളോട് പറയുംഞാനാണ് പഠിപ്പിക്കല്
ഉം
അപ്പ ഞാൻ അവളോട് പറയും ഞാൻ ഇന്നലെ കുറച്ച് ചാപ്പ്റ്റർ പഠിപ്പിച്ച് കൊടുത്ത്ക്ക്ണ്. ഇഞ്ഞ് രണ്ട് മൂന്നാല് ചപ്റ്ററും കൂടി ഉണ്ട് എക്സാമിന് പഠിക്യാന്. അപ്പ ഞാൻ മോളോട് പറന് ഇയ് പഠിപ്പിച്ച് കൊടുക്കാണ് ണ്ടെങ്കില് ഞാൻ പഠിപ്പിക്കാത്ത പാഠം ഇയ് ഒരു ചാപ്റ്റർ പഠിപ്പിച്ചെട്ത്താല് എങ്കിൽ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഫോൺ കാണാൻ തരാന്ന് പറഞ്ഞിട്ട് അവളുണ്ട് പഠിപ്പിക്കുന്ന്. ഫോൺ കാണാൻ വേണ്ടിട്ട് പഠിപ്പിക്കിണ്ട്.
ഉം ഉം ഉം
ഫോണ് കൊടുക്കലില്ല.
ഇവടി അതെ എൻ എന്ത പറയാ ഫോൺചോയ്ച്ച ഇതാക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്യും വൈകുന്നേരത്ത് വൈകുന്നേരത്തെ ഫോൺ കൊടുക്ക അപ്പൊ രാവിലെ ഒരാൾക്ക് അല്ല ഇന്ന് ഒരാൾക്ക് കൊടുത്ത് നാളെ വേറെരാൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തു ഇതാക്കും
ആഹ് അതെ
ചേട്ടനെ കൊടുക്കുള്ളൂ കേട്ടോ കുറെ നേരം ഒന്നു കൊടുക്കൂ
ഞാ അതെ ഞാനും അങ്ങനെ തന്നെയാണ് കുറച്ച് ടൈമ് മാത്രം സെൽ ഫോൺ അങ്ങനെ കൊടുക്കാൻ പറ്റൂല മക്കൾക്ക്
ആഹ്
പഠനത്തിന്റെ കാര്യത്തിക്കോ അല്ലേ കാര്യത്തക്കോ അവര് ബേക്കിക്ക് ആവുക പിന്നെ ഇതൊക്കെ കേ ട്ടുങ്ങാണ്ട് അവര് എന്തൊക്കെയോ പറയാൻ അറിയാത്ത എന്തൊക്കോ അവര് നമ്മളോട് പറയാ
ആഹ് ബുക്കിലുള്ളത് എന്തെങ്കിലും ചോദിച്ചാ അറിയില്ല ഫോണത്തെ എന്തേങ്കിലും ചോദിച്ച ക്ലിയറായിട്ട് പറഞ്ഞു തരും
അതെ
ചെറിയ ആൾക്ക് ഇപ്പൊ ചേർത്ത ആൾക്ക് സ്കൂളിൽ ചേർത്ത ആൾക്ക് ബുക്ക് എന്താ ബുക്കിൽ എഴുതാൻ പറയുമ്പോ എനിക്ക് അറിയില്ല ഞാൻ കൈ പിടിച്ച് എഴുതിക്കും പക്ഷെ അവൻ ഇന്നേല് പറയുവാണ് എന്തേ ഏ എന്നാൽ തനിയെ പറയുന്നു എന്റെ വീഡിയോ എന്താ ഇഷ്ടമായ ലൈക്ക് ക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണു
അതെ അതെ അവര് അതൊക്കെ പറയും എന്ത് എന്ത് സാധനം ഇവിടെ വീട്ടില് സ്പെഷ്യല് ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ പുതിയ ഡ്രസ് വാങ്ങിച്ച് കഴിഞ്ഞാലും ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയിണ്ട് അവർ തനിയെ ഇങ്ങനെ ഫോൺ എടുത്തങ്ങാണ്ട് പറയും. പക്ഷേ ഞാൻ അറിയില്ലട്ടോ ഞാൻ അപ്പഴൊന്നു കാണലുണ്ടാവില്ല പിന്നെ ഞാൻ ഫ്രീ ടൈമിലിങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കും ഗാലറിയിൽ നോക്കുമ്പോഴായിരിക്കും ഇത് കാണുന്നത് അവര് കാണിച്ചതൊക്കെ അപ്പൊ അവരിങ്ങനെ ഹലോ ഗൈസ് ഇന്ന് എന്റെ വീട്ടില് ഇതാണ് ഫുഡ് ഏ ഹലോ ഗയ്സ് ഇന്ന് ഞങ്ങൾ സ്കൂളിൽ ഇതാണ് പഠിപ്പിച്ചത് എന്നക്കെ പറഞ്ഞകാണ്ട് ഓര അങ്ങനെ അവര് പറയുണ്ടാവും
ഉം
ഫോണില്
ആഹ് ആഹ്
ഉം
അത് തന്നെ ഇപ്പഴത്തേക്ക മക്കള് നല്ല ഹൈടെക്കാ
അതെ
ഹും
ഫോൺ ഉപകാരം തന്നെയാണ് എന്നാലേ അതിലുപരി ദോഷം ചെയ്യും ഏഹ്
പക്ഷെ എന്താ പറയാ അവരിപ്പ അതൊക്കെ കണ്ടിട്ട് അല്ലേ പഠി ക്ക കാരണം എന്താ വീട്ടിലെ അച്ഛന് അമ്മയും ഫോൺ ഉപയോഗിക്കുന്നു പിന്നെ ഞങ്ങക്ക് ഉപയോഗിച്ച എന്താന്നാവും
ആഹ് ഞമ്മള് നല്ലൊരു കാര്യം കാണാൻ പറഞ്ഞാൽ അവര് കാണില്ല എന്താ വെച്ചാല് സ്കൂൾത്തെ കാര്യങ്ങള് ഏ അതൊക്കെ ഒന്ന് ജസ് കുറച് നോകി കഴിഞ്ഞാലൊക്കെ അവർക്ക് കൊ റെക്കൊന്നുംറെഡി പക്ഷെ അതൊന്നും അവര് കാണില്ല അവര് ഫോണ് ഇട്ട കഴിഞ്ഞാല് വല്ലാ കാർട്ടൂണും കാണിണില്ല വേറെന്തെങ്കിലു ഷോർട്ട് ഫിലിമൊക്കെങ്ങനെ നെക്കി നെ ക്കി നീക്കി അത് ഫോളോ ചെയ്ത് പോകാണ് അവര്.
അ ആഹ്.
പിന്നെ ഇങ്ങള് വർക്കെയ്യുന്നുണ്ടോ.
ഉം ഏഹ്.
വർക്കെന്തെങ്കി ചെയ്യുന്നുണ്ടോ.
ഏയ് ഞാനിതങ്ങനെ ചെറിയ ചെറിയ ഫോണ്കൂടെള്ളതൊക്കെ.
ആഹ് ആഹ് ആഹ്.
ഉം.
ഉം.
കുട്ട്യള് മിറ്റത്തിക്ക് എർങ്ങിയനാണെ മിറ്റത്താണെങ്കി വഴുക്കലു ഒക്കണ്ട്.
ആഹ് ഞാന്ന്. ഇപ്പം നല്ല മിറ്റതേപോലെ വഴുക്കിയിട്ട് ആഹ് ഞാനിപ്പം മി റ്റം നല്ല വഴിക്കിയിട്ട് ഞാന് മറ്റേ ക്ലോറക്സ് അല്ല വേറൊരു സംഭവംണ്ടല്ലോ. എന്താ പറയ ഒരു പൊടിണ്ടല്ലോ ബ്ലീച്ചിങ് ബ്ലീച്ചിങ് പൗഡറ് അത്പ്പ ഞാന്. അത ഞാനത്പ്പൊ കൊണ്ടന്ന്ട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടര്പ്പിച്ച് ഇന്ന് ട്ട് ഞാൻ നല്ലോം കഴുകി അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെളികളും പിന്നെ എച്ചില് പിടിച്ചതൊക്കെ പോവും.
ആഹ് അത് അപ്പൾത്തൊരുതന്നെ ഇണ്ടാവുള്ളു പിന്നെ അത് കഴിഞ് വീണ്ടും ഇതാവൊയ്.
ആഹ് ഇണ്ടാവും എന്നാലും നമ്മള് ശ്ര
ഞങ്ങക്കാണെങ്കി വെറും വെള്ള ടൈൽ. സാട്ടോ ഈ കുട്ട്യോളാണെങ്കി വെറുതെ പൊറത്ത് കൂടെനടന്ന്ട്ട് ചളിയാക്കും.
ആഹ് ഇക്ക്യു അങ്ങൻതന്നെ ഇവിടെ വൈറ്റ് മാർബിളെന്നെണ് യ ഇള്ളത്. എ ഇങ്ങള് പറഞ്ഞ ഇവിടെ നല്ലയിന് ഇവിടെ മണ്ണില്ലട്ടോ ഇവടെ. പാറക്കുറായതുകൊണ്ട് ചെരിപ്പ്ടാതെ പൊറത്തെർങ്ങാനൊന്നും പ റ്റൂല അ പിന്നെ വല്ല്യത് ഇല്ല.
ഉം ഞാനപ്പ തിരുമ്പാള്ളത്. ക്കെ വാഷിംഗ് മെഷീനില്ട്ട്ങ്ങനെ കഷ്ണം നുർക്കണ് ചോറൊക്കായി.
ആഹ് ആഹ് ആഹ്.
ചോറ് പാത്രം കഴുകല് അതൊക്കെ കഴിഞ്ഞു.
ആഹ് ആ അതൊക്കെ കയിഞ്ഞാ തന്നെ കൊറെ പണി കഴിഞ്ഞു.
ഉം ഈ തിരുമ്പലും അടിച്ചൊരി തൊടക്കലൊക്കെണ് വല്ല്യ പണി.
ആഹ്.
! ! നമ്മളതിന് ആദ്യം നിന്ന് കയിഞ്ഞാ അപ്പൊ എന്തറയാ.
വല്ല്യൊരു ടാസ്കായി തോന്നുന്നില്ല. മെഷീന്ണ്ടായതതോണ്ടേ കൊറേക്കെ അയ്ലാണ്ട് പോവും. ഏഹ്.
ആഹ് അയ്ന് ഒണക്കലും ഇതൊക്കപ്പയ്തന്നെ ഓണ്ട് അങ്ങനെ കൊ ആയി കിട്ടും സ് പക്ഷെ ഈ ബനിയൻ തുണികളൊ ക്കെ അയിലിടണത് ഇതാണ് കാരണം വെലിഞ്ഞങ്ങട് പോവും.
ഡ്രസ്സൊന്നു ഇടാൻ പറ്റൂല.
ഉം ഞാനെന്തെയ്യുന്നറിയാ ആദ്യം വെള്ളത്തുണികളിട്ട് അത് തിരുമ്പും. ആഹ് വ ഞാനീ ഷർട്ടിന്റൊക്കെ കോളർ കൂടെ ബ്രഷും കൊണ്ട് ഒരതീ ട്ടാ പിന്നെ അയിലിക്കിടാ.
ആഹ് അങ്ങൻത്തന്നെ ഒര്താൻ പറ്റുള്ളൂ അല്ലെങ്കി ചെളി പോണില്ല.
നമ്മള് ഭീഷുണ്ട് പറഞ്ഞിട്ട് കാര്യല്ല നമ്മളൊപ്പം നിക്കണം
ആഹ് ആണുങ്ങളെടുത്ത് ചീത്ത കേക്കും പാർസല്
അയിന് എന്റെ ഹസ്ബൻന്റ് ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വരെ അപ്പൊ രാവിലെപ്പോ കഴിച്ചിട്ട്താ കൊറച്ച് മുന്നേ പോയി അവര് സ്വന്തം ഓട്ടർഷോടാ അപ്പൊ അവര് അവരെ ഇഷ്ട്ടത്തിന് പോവും
അതെ
ഉം അതിന്റെ എടെക്കൂടെ നമ്മളുടെ പണികളും ഒക്കെ അവിടെ ഇങ്ങനെ കെടക്കും
അതന്നെ ആണുങ്ങള് പണി ഉണ്ടായതെനെ പേരിൽ ഉണ്ടായത്തന്നെ പണി നീ പോവൂല ഓര്ക്ക് ഇടക്കിടക്ക് ഓരോരോ കട്ടൻചായേം ഒരുണ്ടാവുമ്പോൾ ഒരു കഞ്ഞി അങ്ങനെ ഇങ്ങനെയൊക്കെണ് നമ്മളാവുമ്പ പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാ
ആഹ് ഞാന് എനിക്കങ്ങനെ ഉപ്പേരിവാണം ഇതൊന്നുല്ല ട്ടെ ഞാൻ വല്ല അച്ചാറോ അങ്ങനെയൊക്കെ മുട്ടയൊക്കെ ഇണ്ടെങ്കി ഞാൻ ഇക്കത് മതി കറിവാണെന്നേ ഒന്നുമില്ല പക്ഷെ എന്റെ ഹസ്ബന്റ് ന് രാവിലെ ഒരു ഭക്ഷണം ഉച്ചക്കൊരു ഭക്ഷണം പകലുണ്ടാക്കിയ ഭക്ഷണൊന്നും രാത്രി പറ്റില്ല രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അതിനൊരു കറി വേണം
ആഹ് അപ്പൊ പിന്നെ ഞമ്മക്ക് പണി കൂടാണ് അപ്പൊ ഞമ്മക്ക് പണി കൂടാണ്
ആഹ് എന്താ ഇത് വെക്കല് മോറല് ഇതെന്നെ അതാ അയിന്റെ ഇടേക്കൂടെ നമുക്ക് അടിച്ചാരി തൊടക്കല് തിരുമ്പല് കഴിയുമ്പോഴേത്തേക്ക് ആകെങ്ങട്ട് വയ്യാതാവും പിന്നെണ്ട് കൊറച്ചേരം കെടക്കും വൈകുന്നേരത്ത് ഞാന് എന്താ പറയാ ഒന്നും താ
എന്നാലും എന്താന്നറയാ പെണ്ണുങ്ങൾ എടുക്കണ ഞമ്മൾ ഈ സ്ത്രീകൾ എടുക്കണ പണി അതാരും കാണത്തൊരു പണിയാണ് ഞാനെന്റെ ഹസ് ഹസ്ബന്റിനോട് പറഞ്ഞ പോലെ ഏഹ് അവരെടുക്കണ പണിക്കൊരിത്ണ്ട് ഏഹ് ഞങ്ങളെടുത്തല്ലോ ഞങ്ങൾ പോയല്ലോ ഞമ്മളെ പണിന്ന് പറഞ്ഞാല് പൈസ കിട്ടാത്തൊരു പണിയല്ലേ ഞമ്മൾ വൈകുന്നേരം വരെ എടുത്താലും അതിനൊരു പിന്നെ ചോയിച്ചാ പറയും നിങ്ങക്ക് ഇൻക്കാ ഇൻക്കെന്തെനി പണി ഇവടെ ചോയ്ക്കും
ആഹ് അത് ശരിയാ
ഇതുവരെ അനക്കെന്തേനീ പണിന്നോയ്ക്കും ഇതേപോലെ ഒരു മകരീം എന്താണ് ബാങ്ക് ഒരു വൈക വൈന്നേര ടൈമില് മുപ്പര് പുറത്ത് പോയാല് രാത്രി വരില്ലേ പോകണ ടൈമിൽ ഇവിടെ ഒന്ന് ചോറ് വളമ്പിട്ടുണ്ടാവും പാത്ര കഴുകലൊന്നും സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്താച്ച ഇവലെ പഠിപ്പിക്കേക്കാരം പൈന്റിംഗ് പൈന്റിംഗ്
ആഹ് ആഹ്
ആഹ്
ഞാനെന്താ എന്താറയാ എപ്പളാ ചെപ്പ ചെലപ്പം ഞാന് തൊടക്കില്ല കാരണം സ്കൂളുള്ള ദിവസൊക്കെല്ലേ വൃത്തിയായിട്ട് കെടക്കും അപ്പ ഞാൻ തൊടക്കില്ല അടിച്ചാരി മാത്രം ഇടും
ആ ആ ആ ആഹ് അതെന്നെ എന്നാ ഓക്കെ ഓക്കെ ഓക്കെ
ആഹ്
അപ്പൊ ഓക്കെ